എന്തെക്കേണ് വിശേഷം
നല്ല വിശേഷം എവിടാ
നല്ല വിശേഷാണ് ആഹ് ചായുടിഴിഞ്ഞ്
ഏഹ്
മോളുണ്ട് വിളിക്കാനേ
ഊം
പിന്നെ രണ്ട് കൂട്ടരും ഒന്നിച്ച് പോയി മദ്രാസേ പോയില്ലേ
ആഹ് ഇല്ലിവിടെ എല്ലാരൊക്കെ ഇപ്പ നീച്ചണൊള്ളൂ
ഈ ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് എല്ലാരും ഉം പതുക്കെ നീച്ചു വരണൊള്ളാരുന്നുല്ലേ
ആഹ്
ഉം എന്തന്ന ഫുഡ് ഉണ്ടാക്കി സ്പെഷ്യലായട്ട് ഹലോ ആഹ് എന്താ ഫുഡ് ഉണ്ടാക്കിഴിച്ച്
ഫുഡ് എന്താ ഉണ്ടാക്കിയേ എനിക്കറിയില്ല ഞാൻ പോയേ കേറ്റില്ല അടുക്കളേക്ക്
തേയ്
ഉം
പിന്നെന്താ മക്കളൊക്കെ എണീച്ചോ
ഞാൻപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ
ഏഹ് ഇല്ല അവിടെ കുട്ടികളെ ഒച്ച പോലെ കേക്കണ്
ആഹ്
ഊം ആഹ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് കൊടുത്തോ
ആഹ് കൊടുത്തക്കണ്
ഉം കിട്ടി കാണൂലല്ലേ
ഇല്ലാ
എന്തെക്കെണ്ട് ആഹ് ഒന്നുല്ല ഹൗസ് വൈഫ്ന്നെ
ഉം
ഉം മക്കളൊക്കെ മദ്രസെ പറഞ്ഞയച്ചു എന്തന്ന് സ്കൂളില്ലല്ലോ
ആഹ്
ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാല്
ആഹ്
പിന്നെ മോളാണ് ഒറങ്ങാണ് എണീറ്റിട്ടില്ല
ഉം എത്ര കുട്ട്യാളാ
നാലാള
ഉം
ഒരു മോളും ബാക്കി ആണും ആൺകുട്ടികള.
ഏഹ് എത്രില്ലാ പഠിക്ക്ണ്
പാട ഒരാള് എസ് എൽ സി യണ് ഇനി എസ് എൽ സിക്കാണ്
ട്യൂഷ് ആഹ് ഭാഗത്ത് ക് ട്യൂഷൻണ്ട്
ഏഹ്
ട്യൂഷൻന്ന് ട്യൂഷൻ ഉണ്ടല്ലോ ഞായറാഴ്ച്ചാലും ട്യൂഷൻ ഞായറാഴ്ച മാത്രേ ഉള്ളൂ ട്യൂഷനൽക്ക് അല്ലാത്ത പിന്നെ മോർണിംഗ് ക്ലാസ്സും സ്കൂളായിട്ടും അങ്ങനെ പോകുന്നു
ഇവിടെക്കെ ടെൻത് പഠിക്കുമ്പോ ഫുള്ള് ദിവസം ട്യൂഷൻണ്ടാവും
ഏഹ് ഇവിടെ അങ്ങനെല്ല ഇങ്ങളവിടെ അടുത്ത്തന്നൊയിരിക്കുംല്ലേ ട്യൂഷൻ സെന്ററ്
ആഹ് ഞങ്ങള് പോയില്ല പക്ഷെ ഫ്രണ്ട്സൊക്കെ പോവലുണ്ട്.
ആഹ്
അപ്പൊ പിന്നെ പറ്റൂല
ഉം
വണ്ടില്ലാത്ത ഏരിയാവുമ്പളേ എപ്പളും അല്ലെ പിന്നെ ബസും നേരിട്ട് ബസ്സ് ഒക്കെ ആവുമ്പോ തരക്കെടില്ല
ആഹ് ഇത് സ്കൂളിന്റെ അടുത്ത് തന്നെ
ഇവിടുന്ന് സ്കൂൾ ബസ്സിന് പോണം അല്ല പിന്നെ നമ്മള് ഇവട്ന്ന് വണ്ടിയൊക്കെ വിളിച്ച് പോണം അതിൽ ബസ്സായതാണ്ട് എപ്പളും ഇല്ല
ആഹ്
ഉള്ള് ഉള്ളേരിയായതോണ്ടേയ് ഉം അനിയത്തിയാളൊക്കെ എത്രയാ പഠിക്കണ്
ഒരാളിപ്പം പത്ത് കഴിഞ്ഞു, ഒരാള് ഏയില്, ഒരാള് നാലില്.
എവിടെയും കിട്ടിയോ പത്താം ക്ലാസ് പ്ലസ് വണ്ക്ക്.
ഇല്യ
ഉം കൊടുത്തിട്ട് കാണുല്ലേ
ആഹ്
തെരക്കെടില്ലാത്ത മാർക്കൊക്കെ ഉണ്ടായിനോ എസ് എസ് സിക്ക്
ഉം നാല് എ പ്ലസ് ഉണ്ട്
ആഹ്
മറ്റന് ത മദ്രാസ് പോയില്ലേ കുട്ടികള്.
ആഹ് ഒരാക്ക് രാവിലെ മദ്രസ ആറ് മണിക്ക് ക്കാണ് ഓള് വന്നീനി ഏഴര ആയപ്പോ ബാക്കി ഒള്ളോര്ക്കും ഇബൽക്ക് രണ്ടാക്കും രാത്രിയാണ്
ഏയ് അവിടെ രാത്രി ആയിരിക്കൂല്ലേ മദ്രസ് ഇവിടെ രാത്രി അങ്ങനെ എടു ക്കാറില്ല ഇവിടെ സുബയ്ക്ക് രാവിലിം രണ്ട് നേരയിട്ട് അങ്ങനെ എടുക്കല രാത്രി ബുദ്ധിമുട്ടായതോണ്ടേയ് പണ്ടൊക്കെ അങ്ങനെ രാത്രിയ്നി ഇപ്പോ അങ്ങനെ പകലാക്കി
ഏഹ്
ഇവിടെ ഉസ്താദുമാർ കുറവായതുകൊണ്ട് ആഹ് അപ്പൊ മൂന്നു നേരം ഉണ്ടാവൂല്ലേ ആ ഇവിടെ ഏഴ് ഏഴാളൊക്കെണ്ട് ഉസ്താദ്മാര്
ഉം
ഉം അപ്പ പിന്നെ അങ്ങനെ എട്ക്കലാ തോനെ ക്ലാസ്സുണ്ട് മേല
ഇവ്ടെ ആഹ് ഇവ്ടെ രണ്ട് മദ്രസ ആയ്ക്കാണ്ടാണെ. അപ്പൊ അവ്ടുക്കാ മെൽ ക്ക് മേലൊരു മദ്രാസും തായൊരു മദ്രാസും ആണ് അപ്പൊ അവ്ട്ക്ക് ഉസ്താദ്മാര് വാണം ഇവ്ട്ക്കും വാണം.
ആഹ്
ഉം
ഉം
അടെ മയണ്ടപ്പന്ന് മയണ്ടോയ്ച്ചാ അങ്ങട്ടെ
ഏഹ് പ്പ മയൊന്നുല്ല.
ഏഹ്
അവ്ടെണ്ടോ മ
ഇവ്ട്പ്പ മയ് ഇല്ല ഇവ്ടെ മയ ഇല്ല മയ പെയ്യുന്ന് വിചാര്ച്ച് രാവിലെ തിരുമ്പാൻ നിന്ന പ്പളെ നല്ല മൂടലെനി പ്പ വെയില് വെച്ചു മൂട്ന്നയ്ന് മുന്നെ ഒന്ന് മഴ പെയ്യ്ണെന് മുന്നെന്ന് തിര്മ്പികഴ്ഞ്കിട്ടിയെങ്കിലേച്ചണ്ണ് ഏതായാലും വേഗം തിര്മ്പിയകത്തൊക്കെ കേറിന്ന് പെയ്തില്ല.
നിങ്ങള് എവ്ടാ സ്ഥലം?
ഞങ്ങള്വ്ടെ കൊറച്ച് ദൂരായിട്ടാ. പിന്നെ
വേറെന്തൊക്കെ എന്നിട്ട്?
വേറെന്താ
ടൂറൊക്കെ പോവാറ്ണ്ടോ?
റ്റൂറ് അങ്ങനെ പോലൊന്നുല്ല്യ ങ്ങള് വയനാട് പോവും അവ്ടെ റിലേറ്റീവ്സ്ണ്ട് അപ്പ അങ്ങനെ ഓരട് ത്തു പോമ്പോ പോ
കൊറേയായോ പോയ്ട്ട്പ്പോ?
ഇല്ല്യാ പ്പ ഈ വെക്കേഷൻല്
ഉം അവ്ടെക്കെ ആവ്മ്പോല്ക്ക് കൃഷിന്തൊക്കെ ണ്ടാവല്ലോ? കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ടാവ്ല്ലോ ഇവ്ടെ വയനാട്ടരകുമ്പോ.
ഇബര്ക്ക് കൃഷിയൊന്നുംല്ല പഷേ ഓരോ തൊടുവില് ഓല്ണ്ടാക്ക ങ്ങനെ ഓരോന്ന്ണ്ടാക്കും അല്ലാതെ വല്തായിട്ട് അങ്ങനെന്നും
ആ വട്ട്റൊക്കെണ്ടോ വട്ട്റോ കുടും മ്പുളിയോ അങ്ങനത്തൊക്കെ ഇദൊക്കെ അവ്ടെ ഇല്ലതാണല്ലോ.
ഉം
പിന്നെ വല്യ നാരങ്ങല്ലേ?
എത് മാന്തോളിനാരങ്ങേ?
ആ മാന്തോളി നാരങ്ങ അതന്നെ ഓല് ബംബ്ളൂസ് ന്നൊക്കെ പറയും.
ആഹ് ആഹ്
ആ ഞമ്മള് മാന്തോളി നാരങ്ങാന്നറയാ
ഉം
ഉം പലടത്തും പല ഭാഷല്ലേ?
ഉം ഇങ്ങള് റ്റൂറൊക്കെ പോയിനോ?
ആ ഞള് ഹസ്ബന്റ് ഇവ്ടെണ്ടാ നാട്ടില്ള്ളപ്പൊക്കെ പോയ്നി മൈസൂര് ഊ ഊട്ടി അങ്ങനെ ഒക്കെ പോവല്ണ്ട്. കുടുംബക്കാരൊപ്പം പോവും ആ പ്പൊ നാലഞ്ചു മാസായിട്ട് പോയ് പോയ്ട്ടൊള്ളു.
ഏഹ്
ഇന്റെ പൊക്കൊക്കെ കൊറവാ പിന്നെപ്പോം നമ്മള് പോകണം വണ്ടിയെടുത്ത് പോകണിൽ ഇപ്പം അങ്ങനെയൊന്നും അല്ലാ പോവേല്ല
ങ്ങൾ ഡ്രൈവയ്യോ
ആഹ് ഡ്രൈവേയ്യു
ഉം
കാറ്ടുലട്ടോ സ്കൂട്ടി
ഹേ എല്ലാരും കൂടെ പോവും അപ്പാ വാണ്ടിമ്മ
ആഹ് എല്ലാവരും കൂടി എല്ലാവരും കൂടിയും പോവും അല്ലാതേ പോവും
ഏ
പിന്നെ നമ്മള് വീട്ട് ക്കൊക്കെ നമ്മള് പിന്നെ ഒറ്റക്കെ അങ്ങാനട്ട് പോവലാ കുട്ടികളെം കൂട്ടിയാട്ട്
ആഹ് ആഹ്
വണ്ടിയ ഉള്ളതു കൊണ്ട് ഇപ്പോം നമുക്കാരെയ ആശ്രയിക്കേണ്ടല്ലേ നമുക്കന്നെ പോയി പോരാ
ആഹ്
ഉം അല്ലെ പിന്നെ അങ്ങളരെ വിളിച്ചാട്ട് അവരോട് വരാൻ പറയണം അപ്പോ ഓല്ക്കും ബുദ്ധിമുട്ടാവും ഓൽകും പലെ സൊയൽ ള്ളല്ലേ എന്നും കൊണ്ടാക്കാനും കൊണ്ടുവരാനും പോ ഓലൊണ്ട് കൈയില്ലല്ലോ.
ആഹ് ആഹ്
അങ്ങനെയൊക്കെ കഴിഞ്ഞട്ട് പഠിച്ചെടുത്തതാ ഇന്നപ്പോ നമ്മുക്ക് പോകണ്ടാടുത്ത വണ്ടി എടുത്ത പോവാലോ ഏഹ്
കൊറയയോ പഠിച്ചിട്ട്
ആഹ് ഇപ്പോ രണ്ട് വർഷക്കായി
ഉം
ഉം അപ്പൊ പിന്നെ അവര് ഇല്ലാത്തോണ്ട് ഇപ്പ നമുക്ക് സാധനം വാങ്ങാനെങ്കിലൊക്കെ ബുദ്ധിമുട്ടില്ലാതങ്ങനെ പോകണം അല്ലെങ്കിൽ പിന്നെ വണ്ടി വിളിച്ചണ്ണം ആദ്യം എവിടെ പോവാനും
ആഹ് ആഹ്
ഉംഅപ്പ ബുദ്ധിമുട്ടില്ലല്ലേ നമ്മുക്ക് ഓടി പോയി സാധനം വാങ്ങി പോരാലോ
ആഹ് വണ്ടി പഠിച്ചാല് അങ്ങനെ കുറെ ഉപകാരങ്ങളാ
ആഹ് അത് ചിലര് എടുക്കുമ്പോം രണ്ടും കൂടി എ എടുകണ്ട് സ്കൂട്ടീൻ്റെ ബൈക്ക് അല്ല കാറിൻ്റെ കൂടി
ആഹ്
ഞാൻ കാറിൻ്റെ എടുതില്ല ഇപ്പൾ കാറിൻ്റക്കെ പഠിക്കണം ഇപ്പോൾ കുട്ടികളൊക്കെ വലുതയി വരില്ല പിന്നെ സ്കു സ്കൂട്ടിയൊന്നും മതിയാവൂല
ആഹ്
ഉം ചെറിയമക്കളാകുമ്പോ തിരക്കടിയില്ല കുട്ടികളൊക്കെ വലിതായി വരില്ലേ പിന്നെ ഒ ഓൽക്കൊന്ന് സ്ഥലം പോരയിമകാരം നമ്മുക്കും വേണ്ടേ ഇക്കുമ്പോ ഒന്ന്
ഉം
ഉം ഇനിയിപ്പോൾ അങ്ങനെ വിടുന്നു മില്ല ഹസ്പിൻൊക്കെ വന്നിട്ട് പഠിക്കണം കാർ നമ്മൾ അതേ മതിരി വണ്ടി നമ്മൾ വീട്ടില് വേണം എന്നാലേ നമ്മുക്ക് എടുത്ത് നോക്കി പഠിക്കാൻ കഴിയുള്ളു സ്കൂട്ടി അങ്ങനെ പഠിച്ചതാണ് അപ്പ് കാറും അതോ പോലെ തന്നെ പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അന്നൊക്കെ എടുക്കലും വെക്കലൊക്കെ ആയിട്ട് പഠിച്ചന് വിടാൻ വിട്ട് നോക്കിയില്ലേനി. ഇപ്പൾ അതക്കെ മറന്ന് ഇനിപ്പോൾ അയച്ചന്നവൊക്കെ തലക്കന്ന് തൊടങ്ങണം
എങ്ങനെ പോയി പഠിച്ചതാ
അല്ല പോയി പഠിച്ചല്ല ഇവിടെ വണ്ടി ഇ ണ്ടാ യിനി അങ്ങനെ വിട്ട് പഠിച്ചതാണ് പിന്നെ ഹസ്ബൻ് ഒരു ദിവസം അങ്ങനെ കൂടെനിന്നു
ഉം
പിന്നെ നമ്മള്ന്നെ താനെ അങ്ങനെ പഠിച്ചു.
ഏ
പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പേടി മാറി..
ഉം..
പേടിയ്ന് അദ്യക്കെഎല്ലാം എടുക്ക്പോ ഭങ്കര പേടിയ്ന്ന് എടുക്കും വെക്കും അങ്ങനെ അങ്ങനെ പഠിച്ചതായി രുന്നു.. സൈക്കിൾ ബാലൻസ് ഒന്നും ഇല്ല്യയ്ന്ന് ഇപ്പോ പഠിച്ചതിന്റെ ശേഷം പിന്നെ സൈക്കളൊക്കെട്ത്ത് ഓട്ടി പഠിച്ച്.. ഒരുവിധം സു.. സ്കൂട്ടി പഠിച്ചതിൻ്റെ ശേഷം ലൈസൻസ് എടുക്കണമെങ്കിൽ സൈക്കിൾ ബാലൻസ് വേണം ന്നലെ ഇ.. എടുത്ത് പഠിച്ച്ട്ട്ണ്ടെ അപ ആ.. അങ്ങനെ വിചാരിച്ച് സൈക്കിളെക്കെ പഠിച്ച് ഇവിടെ മോൻ്റെ സൈക്കിള് ഉണ്ടായി ഗീർള്ള സൈക്കിള്.. അത് ഇടത്താണ്ട് പഠിച്ചു..
ആഹ.. പിന്നെ..
പിന്നെ മ്മാക് ഒക്കെ എത്ത പണി..
ഇമ്മക്ക് അടുക്കളിയിലാണ് ഉം..
മക്കള് ഉള്ളുതൊണ്ട് ഇപ്പംമ്മാക്കൊരു സഹായമാവല്ലോ തൊത്താനും അടച്ച് ഒരാനൊക്കെ..
ആഹ അടി ചോരി തൊടക്കലൊക്കെ ചെയ്യും..
ആ ഇന്നായിക്കോട്ടട്ടോ ന്നാ ശരി..